ഹലോ അ പിന്നെന്താ വേറെന്തൊക്കെ കൃഷിയൊക്കണ്ടോ ങ്ങളവിടെ
കൃഷി വി വിണ്ട് ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചനോക്കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട സംഭവാണ് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ട ക്കാ ഇമ്മേലക്കായ് എന്നും വന്ന് നോക്കാ ഹ ഹ ഞാന് വി ഇതില് ഇതിന് മുന്നേ പയറ്, വെണ്ട പിന്നെ ചേമ്പ് മഞ്ഞൾ
ഏഹ് വെണ്ടക്ക- അതെ പയറൊക്കെ
വണ്ടക്ക പിന്നെ ഓ ഓരോ വരി വരി കൊത്തി ഉണ്ടാക്കിയാട്ട് കള്ളി ഉണ്ടാക്കി അതില ആക്കി മഞ്ഞളൊക്കെ ഇപ്പ ഇതാക്കി കളിച്ചെടുത്ത് പുഴുങ്ങി
ആഹ ആ് ശരി എോ സടെ ബാക്ക്ക്ക് ഒക്കെ നല്ല
ആഹ ഞങ്ങള സ്ഥലണ്ട് സ്ഥലം ഞങ്ങളതല്ല അത് ഇവരെ പുതിയയാപ്പളന്റെ പങ്ങളടേതാണ് പക്ഷെ ഓല് ഉപയോഗിക്കലൊന്നുല്ല നമ്മക്ക് തന്നെ നമ്മളെ പേരന്റെ അടുത്തന്നെ അയിതിനോട
ആഹ് അങ്ങക്ക് ഇണ്ടാക്കാൻ സുഖണല്ലേ ഉ പിന്നെ ങ്ങക്ക് അതിനോട് താല്പര്യം ഉണ്ടല്ലേ
എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ എന്റെ എന്റെ മ്മ പറയല്ല ഞാനിപ്പ അവമ്മണ്ടല്ലോ കടേന്ന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നമ്മള് ഈ പ്രത്യേകതയുള്ളള്ള ഫ്രൂട്ട്സ് ഒ ക്കെ വാങ്ങി കഴ്ക്ക്ണ് അതിന്റെ ഒക്കെ വിത്ത്ടുത്തായിട്ട് ഇട്ട് വെക്കും മണ്ണില് മുളച്ചി
ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാവോ ഇങ്ങളവിടെ നാട്ടില്
ട്ടു അവടെണ്ട്
ണ്ടോ ഏതാണ് വൈറ്റ് കളറാ
വ വൈറ്റ് ആ വൈറ്റല്ല റോസ്
ആഹ് ട്ടാണ് ലെ ന്നട്ട് ഇങ്ങക്ക് കിട്ടിയോ കഴിക്കാൻ
ഒരു കായണ്ടായിനി പിന്നത ഇത്ണ്ടായില്ല പൂവുണ്ടായിട്ട് ആ പൂവുണ്ടായിടൊ ഒക്കെ പോയി അയ് വഡെയ്തതേനി വഡെയ്ത ഞാനന്റെ ജേഷ്ടത്തിന്റെടുത്തുന്ന് ഒരു കൊമ്പ് വാങ്ങിയാട്ടി ഇവടെ വെച്ചതേനി തിന്നുണ്ടായിന വഡേതായനോടി
പെട്ടന്നുണ്ടായിലെ
ആ പെട്ടന്നുണ്ടായി
എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അത്. ഇവടെ അമ്മ വേടിക്കല്ണ്ട് നല്ല റേറ്റാണ് അതിന്
ആവ് അല്ല ഉം ഏ ഏറ്റവും ഇഷ്ടെന്താ ഫ്രൂസിലെ
ഇൻങ്കോ ഇൻക്ക് സത്യംപറഞ്ഞാല് സിക്കു ആണ് ഇഷ്ടം സിക്കും ഡ്രാഗൻ ഫൂട്ടൊക്കെ തന്നാണിഷ്ടം ഫ്രൂട്സ് പിന്നെ എന്താന്നറിയോ ഇങ്ങനെണ്ടെങ്കി അങ്ങനെ ചെലോര്ണ്ടല്ലോ എന്താ ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം കഴിക്കുവല്ലോ ഞാൻ പിന്നെ അങ്ങനെ അങ്ങട്ട് കഴിച്ചൊന്നുല്ല
ഇൻക്ക് ഏറ്റ ഇഷ്ടം പ്ലംസാ
നിനക്ക അതാ ഇഷ്
ആ തക്കാളി പോലത്തെ
ആ തക്കാളി മരത്തെ ചുവപ്പ്
ആ അത് നമ്ക്കിക്കെല്ലാം ഇഷ്ടാണ്
ആ അതിന് വെല അദികൊന്നുല്ലാതോന്നു ഈ ഡ്രാഗൻ
കൊറേ ഒരി മൂന്നാലാൾക്കക്ക് രണ്ടണ്ണീച്ചടുക്കാനക്കെ ഒണ്ടാവും
ഉണ്ടാവലേ ആ ആ ഞങ്ങള് പിന്നെന്താന്നറിയോ ചെലപ്പഴ് പ്ലേ
ഈഡ്രാഗൺ ഫ്രൂട്ടിനെ ചെറിയരു കായ്ക്കെനെ തൊണ്ണൂറുപ്യൊക്കെ കൊട്
വെലേണേ ഞങ്ങള് ഒന്നോ രണ്ടെണ്ണെ ക്കൊള്ളൂ വാങ്ങല് ഡ്രാഗൻ ഫ്രൂട്ടങ്ങനെ വാങ്ങൂല.
ഉം ഡ്രാഗൺ ഫ്രൂട്ട് നല്ലാണ് പിന്നെ ഈ പ്രസവിച്ച ട്ക്ക്ണോൽക്കേ ആ നല്ലതാ
ത്ണ്ടാവണ നല്ലതാണ് പറിണേക്കാ ആ വൈറ്റ് വല്യെ ത് ല്ലാ തോണ്
അത് രസം മധ്‌രണ്ടാവുലാ അത് ഒര് വെള്ളം പീച്ച്യോണ്ട്ക്കും പിന്നെ ഒര്മാതിരി ഒര്താണത് മറ്റേന്റെ നടൊക്കെ എത്ത്മ്പണ്ടല്ലോ ആ റോസ്ന്റെ നാടാെക്കേടെത്ത്മ്പം ന നല്ല മധ്‌രാ
ആഹ് പിന്നെർഞ്ഞാല് അത് ചെലേ കടീന്ന് നല്ലത് ക് ട്ട്വേ ചെലേ കടീത്തതാണ് വള്ളം പിച്ചിനാ ഉം ബ്ടെ ഞങ്ങളെ ബടെ എട്ത്ത്ത്തെ കടേന്ന് നല്ലത് കിട്ടും അത് എപ്പളേലൊള്ളു പീട്യാ
ഫ്രൂ അല്ല ജ്യൂസ് ല് കൂട്ടത്തില് ഇൻക്ക് മറ്റെ താ ഇസ്റ്റം ബട്ട്ർല്ലേ
ആഹ്
ബട്ട്ർ ഉം നൽ ല്ല നല്ല രസണല്ലത് ജ്യൂസട്ച്ചാല്
ബട്ട്ര്‍ മറ്റേ ഇതല്ലെ എന്താ പറയാ വേറെ പ്പെന്തോ അയ്ന് പേര് പറി ലോ ആഹ് അതാ ങ്ങക്ക് ഇഷ്ടം അയ് ഇൻക്കയ്ന്റെ ചാെര വ ഇഷ്ടല്ല പാലാെയ്ച്ച്ട്ടാ ഇങ്ങള് അടി കടിയാ
പ പാലൊയ്ച്ച് വെള്ളല്ല്യാതെ അടിക്കും നല്ല മുറ്റ് വാണ് ഇൻക്കെന്തോര് ഇസ്
അല്ലാ ഞങ്ങളട്ച്ച് ത്ത് ന്നാള്ളൊര് കയ്പ്പ് വന്നു അയ്ന്റെ പച്ചാ
അത് ഈ പിന്നെ കുരുന്റെ തോലുടുങ്ങീനോ
ആഹ്
ഞമ്മളിങ്ങനേയ് സ്പൂണോണ്ടിങ്ങനെ തൊരന്നെടുക്കണ കുരു എടുക്കണ ടൈമിലാ കുരുവിന്റെ മോളിലൊരു സാ ധന ഉണ്ടാവുലേ ഒരുപാട ആഹ് അതു കുടുങ്ങിയാ കയിച്ചു
അതാണ്ല്ലേ അന്ന് കഴിഞ്ച മോന് മാണം പറഞ്ഞി ട്ടേ പാലൊക്കെ നല്ലോണ്ണം ഒഴിച്ച് അടിച്ചു കൊടുത്തതാ
ആഹ് ആഹ്
പ്പാണാ പറഞ്ഞു ആരും കുടിച്ചില്ല അത് എന്താ ഞമ്മള് പിന്നെ അത് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അയിന്റെ ആ പച്ചല്ലേ അടീല്
ആ ഏ അത് പെടാനും പാടില്ല മോളും കുരുവിന്റെ ആ മോളിൽ ഇണ്ടാവ്ണ ആ ഇത്ണ്ടല്ലോ ഒരു ചോറ് പോലത്തൊരു സാധനം അത് പെടാനും പാടില്ല ആ അത് രണ്ടും കോരി ആക്കിട്ട് മറ്റേ ഉള്ളനാട്ട നടുലുള്ള സാധനം എടുക്കാവോ
ആ അങ്ങനെ എന്തോ മിസ്റ്റേക്ക് വത്തിക്കണ അടിച്ചപ്പോൾ
എന്ത്‌ ഇവിടെ നിനക്ക് എന്തോര് ഇഷ്ട്ട നല്ല പൈസയാണ് അയിന് നല്ല രസം
ഉം പഴുത്തത് വേണല്ലേ
ഇത്തവണ അമ്മയുണ്ടല്ലോ ഈ ഈ എട്ട് മാസൊക്കെയായ കുട്ടിയക്ക് കൊടുത്താൽ പെട്ടന്ന് തടിയൊക്കേ ആയ്കളേം എല്ലാ ആയിറ്റം കുട്ടികൾക്ക് ഉം അങ്ങനെ അങ്ങനെ ഞാൻ ഒരു നാൾ ഇവിടെന്ന് വാങ്ങിട്ട് ഇവന് കൊടുത്ത് ഇവൻ കഴിക്കുന്നില്ല നിക്ക്ണ് മൊണ്ട് നല്ല പൊടിയാണല്ലോ പച്ചക്ക് പച്ചയ്ക്ക് കൊടുത്ത്
അങ്ങനെ കഴിച്ചോറ്റാ
നല്ലോ കഴിച്ച് അങ്ങനെ ഞമ്മൾയിണ്ടല്ലോ ഈ ചെറിയ കുട്ടിയൾക് ആപ്പിൾ സ്പൂൺകൊണ്ട് ഇങ്ങനെ കോരി കോരി കൊടുക്കും ക്ക്ന് അതുപോലെ അതുപോലെ കൊടുത്തു ത്ത
അതിലൊന്നും ഇടണ്ട
ഒന്നുയിടണ്ടാ ഞാൻ ഒന്നുയിടില്ലേ ഞാൻ ഇവിടെ കുട്ടിക്ക് മത്തന് പിന്നെ ഇതൊക്കെ കൊടുക്കും പിന്നെ ബീട്രൂട്ടൊക്കെ ഒന്നും ഇടില്ല ഉപ്പും ഇടൂല്ല മധുരവും ഇടില്ല അതൊക്കെ മധുര ഉണ്ടാവുമല്ലോ ആവശ്യത്തിന്
ആ അത്‌ വേവിച്ചിട്ടോ
ആ
ഒടച്ചിട്ട് കൊടുക്കൂലേ വേവിച്ചിട്ട് തടിയുണ്ടോ കുട്ടി എന്നിട്ട്
ഇപ്പം അത്യാവശ്യം ഉണ്ട് പ്രെസവിച്ചപ്പോ എന്റെ തൊള്ളായിരം ഉള്ളേനും ആ ആറ് ഒരു ഏഴ് മാസം കഴിഞ്ഞിഎട്ടിക്കങ്ങ് കടന്നാല് കൊടുക്കാം
ആഹ കൊടുത്തോക്കണം ഇൻഷാ അള്ളാ
ഇന്ഷാ അള്ളാ ങാ ഒലൈറ്റ് ഇങ്ങനെ തടിച്ച് നിക്കുകാണ് ഇതാണ്
ആഹ അതന്നെയ ഓരാ ഡ്രസ്സൊക്കെ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടുമ്പോളേ കുട്ടികളെ അതിനനുസരിച്ച് ഇപ്പ കിട്ടിയ ഡ്രസ്സ്കളൊക്കെ നമ്മള് പിന്നെ വലുതാക്കലല്ലോ കൊറെ അയിക്കട് പാകായാവണല്ലോ മക്കള് ഞാന് പിന്നെ എന്റെ ചെക്കന് ആപ്പിള് കൊടുത്തിന് ട്ടോ ഇങ്ങള് പറഞ്ഞ മാരി മറ്റേ എന്താ അവക്കാഡോ അതൊന്നുംകൊടുത്തിട്ടുണ്ടായിരുന്നില്ല
ആ അവക്കാഡോ നല്ല സാധനാ
നല്ലതാണല്ലേ
ആ
ഉം മാഷാ അല്ലാഹ് കൊട്ത്തോക്കണം ഏതായാലും
അത് ഞാൻ അത് റാഗി മുത്താറി ക്കന്നെ അവനക്ക് കൊടുക്കല്
റാഗിപിന്നെ മറ്റേ ഇതല്ലേ എന്തായിന് പറയാ വേറെ നവരഅരിയോ
നവരരി ഞാൻ കൊടുത്ത് നോക്കീല്ല സൂചി ഗോതമ്പും നവരരിയും ഞാൻ ഇതുവരെ കൊടുത്ത് നോക്കീല്ല അയി ഗ്യാസ് ആണെന്ന് പറഞ്ഞ റാഗി കണ്ടില്ലേ
ആഹ് അത് കൊടുക്കുവാ പിന്നെ ആഹ് അത്ണ്ടാക്ക് ക്കലിണ്ട് ആ പിന്നെ വേറെ വേറെന്താ കൊടുക്കല്
ഉം പിന്നെ ഞാന് എന്താ പറയാ കഞ്ഞില്ലേ ചോറ് നമ്മളെ സാധാ ചോറ് വെച്ചിട്ടയ്ക്കലേഷം പച്ച വെളിച്ചെണ്ണയും ഉപ്പു ഇട്ടിട്ടു നല്ലോണം മിക്സ് ചെയ്താട്ട് നവണ്ടി കൊടുക്കുഞാന് എല്ലോ ഉടച്ചിട്ട്
ആഹ് ആഹ് അത് കൊടുക്കൂല്ലേ പിന്നെ വായ ഇ പച്ചക്കായ കൊടു
പച്ചക്കായ ഇവിടെ കുന്നമ്പായക്ക നമ്മ ഇവിടെ കു നമ്മക്ക് പച്ച കിട്ടി ട്ടാനില്ലായിട്ട് ഉണക്കിയതാ വാങ്ങിയേ പീ കടേന്ന് പാക്കറ്റ് കിട്ടുമല്ലോ അത് ആഹ്
ഉം അത് നമ്മൾ തന്നെ മിക്സിയിൽ പൊടിച്ചിട്ട് കൊടു ആഹ് ആഹ് അതല്ല ഞമ്മള് മിക്സിയിൽ പൊടിച്ചി ചിറ്റാ കൊടുക്കല്
ആഹ് മിക്സിയിൽ പൊടിച്ചു കൊടുത്ത് മിക്സി പൊടിച്ചിട്ട് നല്ലോണം വെള്ളത്തില് കലക്കി അങ്ങട്ട് വേവിച്ച് കൊടുക്കലാ
ആഹ് അങ്ങനെ കൊടുക്കാലേ
കൽക്കണ്ടും ഇട്ടുആട്ടി
ആ വൈറ്റ് കൽക്കണ്ടല്ലേ
ആഹ് വൈറ്റ് മൽ തോന ആൾക്കാർ പനകൽ ക്കണ്ടാ കൊടുക്കല് പറഞ്ഞ് ഞാൻ ഇതുവരെ അത് കൊടുത്തോക്കീല്ല
ആഹ് അതും പറയുന്നേക്കാ നല്ലതാണ്നൊ ക്കെ ഞാനൂ എന്റെ ചെക്കന് കൊടു ട്ടൊന്നുല്ല വൈത്തന്നെ കൊടുത്തേന്
ആഹ് വൈറ്റ് ഞാനത് കൊറച്ച് ഇടും
ഉം പിന്നെ ചോറൊ
എല്ലാം ചേലായി കിട്ടണേ നല്ലതാ
ഉം അയെന്നെ പൈസേണ കൊടുക്
എന്താ പിന്നെ അതെന്താ അറിയോ നമ്മള് കൊടുക്കുന്ന ടൈമില് ഒരു സാധനം പത്തോ ഒരു രണ്ടാഴ്ചെങ്കിലും കൊടുത്ത് നോക്കണം. എന്നിട്ട് എലോ വേറൊരു ഭക്ഷണത്ത്ക്ക് മാറാൻ പാടൊള്ളൂ.
ആ രണ്ടാഴ്ച ലേ
നം കൊണ്ട് അലർജി എന്തെങ്കിലു ഒക്കെ ഇണ്ടോന്ന റ്യാനെ കുട്ടിയേളെ ശരീരത്ത് പിടിച്ച് ട്ടണ്ടേ.
ആ മാറി മാറി കൊടുക്ക ലേ. ഇന്ന് കൊടുത്തത് നാളെ വേറെ കൊടുക്കാ അങ്ങനല്ലേ.
അങ്ങനല്ല. ഇപ്പൊ ഇന്ന് നമ്മള് കൊടുത്ത സാധനം ഒരു അര ഒന്നര ആഴ്ചെങ്കിലു അത് തന്നെ അടിയിച്ച് കൊടുത്തോക്കാ.
ആഹ് ഇന്ന് കൊടുത്തത് ഒരാഴ്ച
ആഹ് ആഹ് ആഹ് അങ്ങനെ കൊടുത്തോക്കാ. ഇന്നെങ്കിലല്ലെ ഞം ഓൽക്ക് എന്തെങ്കിലും അയ് നോട് അലർജിയൊ കാര്യണ്ടോ അറ്യൊള്ളൂ.
ആഹ് അങ്ങെനെ. ഇപ്പം മനസിലായി.
ആഹ്
ഉം പിന്നെ വേറെന്തൊക്കെ? ആ രസക്കെങ്ങട്ട് ഇങ്ങളെ കുട്ടി ഹാ അതൊർങ്ങീട്ടുണ്ടാവൂല ലേ
ഇല്ലയ അടുണ്ട് മോളെകൈയ്യില
ഉം
ഓന് ഇപ്പൊന്നും ഒറങ്ങൂല ഇനി ഉറങ്ങല്ലെപ്പ്ളാരം മയ്രിബിന്റെ ബാങ്ക് കേക്കുമ്പോ ഒരു പത്തി മിനിറ്റ് ഒർക്കാ അപ്പന എണീച്ചു പോരും ആ എന്ന അതൊരു ഒർക്കാ അഇന്
ബാങ്ക് കൊടുക്കാനായി നാല്പത്തൊന്ന് ആയി പറി
ആ
ഏ മുപ്പത്ത മുപ്പത്തൊന്ന് ആ മുപ്പത്തൊന്നായി നാല്പ്പത്തൊന്നല്ല
ആഹ്
ഉം പിന്നെ നാല് മണിക്ക് എന്നും കാട്ടിയൊക്കെ ഉണ്ടാക്ക എണ്ണ കടിയൊക്കെ
ഇല്ലില്ല അവ കടേന്ന് വാങ്ങലാ
ആഹാ ഹ അയിനോട് താ അത് ഒണ്ടാക്കണോ ഇലിയൊ തിന്നില്ലല്ലേ
ഏഹ് ആ ആ പൈസ തന്നെ മതി നമ്മക്ക് കടന്നങ്ങനെ ഇണ്ടാക്കണെങ്കി ഓയില് വാങ്ങണം സാധനം വാങ്ങണം അ അത്ര അത്ര പയസ ആവൂല്യ ഓ ഞാ ഇവിടെ ആകെ നാലാളെ ള്ളൂ നാലക്കെ ഏട്ട് കടിയങ്ങിയാ മതിയല്ലോ അമ്പത് റുപി അല്ലെ ആവൊള്ളു. മറ്റേ ഒരു പേക്ക് ഒരു പേക്ക് ഓ. .
ഗ്യാസിന് ക്ഷാമണ്ടാ അവിടെ?
ഗ്യാസിന് ക്ഷാമം തന്നെയാണ് നാല്പ്പത്തഞ്ചീസം കഴിയണം.
ആഹ് ഇവിടിം അങ്ങന്തന്നെ കിട്ടാന് ഉം നല്ല ആയിരം ആയിരായ്.